ആഹ് ആഹ് എന്ത് ചെയ്യാ
ചോറൊക്കെ കഴിച്ചിട്ടിരിക്കയാ ആഹ് എന്താ ശബ്ദം ഒരുമാതിരി ഇരിക്കണേ
എനിക്ക് ചെറിയ എന്തോ ചെറുതായി ഇതിന്റെടയ്ക്ക് മഴ നന ഇടക്ക് മഴ നനഞ്ഞു മഴൊന്ന് നനഞ്ഞു ആഹ് പിന്നെ ഈ രാത്രി ഇച്ചിരി വർക്കൊക്കെ ഉള്ളോണ്ട് അങ്ങ് രാത്രി ഇരിക്കുവേ
ഓഹ് രാത്രി വർക്ക് വർക്ക് ചെയ്യുന്നുണ്ടോ
ഓഹ് രാത്രി വർക്ക് ചെയ്യുന്നുണ്ട്
ആഹ് ആഹ് ആ എനിക്കിപ്പോ ഒരാഴ്ചയായി ജലദോഷം തുമ്മലൊക്കെ തൊടങ്ങിറ്റ് അപ്പൊ നല്ല ബുദ്ധിമുട്ടാ ഇപ്പ ആവിയൊക്കെ പിടിച്ചോകൊണ്ടിരി ക്കെ പക്ഷേ ചുമയും ജല തുമ്മലാണ് ഒട്ടും സഹിക്കാൻ പറ്റാത്ത
അതെയല്ലേ അതെ ഈ ചുമ ആദ്യ പനി വന്ന് പനി ഒരു പനി വന്നപ്പോഞ്ഞ ഗുളിക കഴിച്ചു അതങ്ങ് മാറി പക്ഷേ ജലദോഷം ഉണ്ടായിരിന്ന് ആ ഇത് ചൊമ ഉണ്ടായിരുന്നു പിന്നെ ഞാൻ ചായ ഒക്കെ കൂടി
ഓഹ് ചായയിൽ കഫകട്ട് വരാറുണ്ട്
ആഹ് അതെല്ലേ ആഹ് ആഹ് അപ്പ അത്തേക്ക് ഇപ്പൊ രണ്ടു ദിവസം കൊണ്ട് കുടിക്കണില്ല എന്നിട്ടും നല്ല ചുമയുണ്ട് പക്ഷെ ഇന്ന് ഞാനാണെങ്കി ഈ മാങ്ങ ഉണ്ടല്ലോ ഇന്ന് മാങ്ങ ഇതോഴി വന്നേ അപ്പൊ മാങ്ങേന ഞാൻ ഇങ്ങനെ ജ്യൂസ് പോലെ അടിച്ചിട്ട് ഫ്രിഡ്ജിൽ വെച്ചതിന് ശേഷമാണ് കുടിച്ചത്
ആഹ് ആഹ്
ആഹ് ആഹ് അതിന്റെ ഒരു ചുമയാണ്
അതെ അതെ അതെ അപ്പ ഈ ചുമ കൊള്ളപ്പോ ഫ്രിഡ്ജ് വെച്ച് മാങ്ങിയന്ന് കഴിക്കണ്ടായിരുന്നു
ആഹ് ഞാൻ പത് ശ്രദ്ധിച്ചില്ല ഞാൻ അടിച്ച് ഉണ്ടാക്കിട്ട് അങ്ങ്
ആഹ് ആഹ് അതെ ഇപ്പയെത്തെ കാലാവസ്ഥയ ക്കേ ഇപ്പൊ രാവിലെ വെയിലാണെങ്കിലും വൈകുന്നേരം മഴയും കൂടെല്ലേ അപ്പഴത്തേക്കും അതൊക്കെ ആകുമ്പോ ഒട്ടും പറ്റൂല കാല് വേദനയും തണുപ്പത്തൊക്കെ നിക്കാമ്പെ അങ്ങനെയൊക്കെ ഉണ്ട്
ആഹ് അതാണ് അതാണ് തൊണ്ടേ ഇതും ചെറുതായിട്ട് എന്തുവാ തൊണ്ട ഇങ്ങനെ കുറെ സമയം നമ്മളിങ്ങനെ സംസാരിച്ചോണ്ടിരിക്കുമ്പോ പെട്ടെന്ന് പെട്ടെന്ന് പെട്ടെന്ന് തൊണ്ടങ്ങന്തോ പിന്നെ ഇങ്ങനെ ചുമ ചുമച്ചിരി
ഓഹ് ഓ അങ്ങനെയല്ലേ
കേണ്ടരിതില്ല എന്തെങ്കിലും ചുക്കാപ്പിയൊ എന്തെങ്കിലും ഇടമ്പ നമുക്കിങ്ങനെ പാക്കറ്റിലൊക്കെ ചുക്കാപ്പി കിട്ടുല്ലോ ആ അങ്ങനെ ആഹ് അങ്ങന എന്തെങ്കിലും ഇട്ട് കുടിക്കാ അപ്പഴത്തേക്ക് ഇതങ്ങു പോ മാറും വാങ്ങി വെച്ചിട്ടില്ല വാങ്ങിക്കണം ആഹ് ആഹ് അങ്ങനെ അത് കഴിക്ക പിന്നെ ചോറൊക്കെ കഴിച്ചു നിങ്ങള് കഴിച്ചോ ചോറ്
ആഹ് കഴിച്ച് കഴിച്ച്
കഴിച്ചോ ആഹ് രാവിലെ ഇപ്പം രാവിലെ അമ്മാമ്മ ഉം തൊഴിലുറപ്പിനൊക്കെ പോണത് കൊണ്ട് രാവിലെ ചോർ വെക്കെ അപ്പത് അതിന്റെ കൂട്ടുകാരന്ന് കൂട്ട് കൂട്ടുകറിന്നൊക്കെ വക്കുമ്പോഴത്തെ അല്ല കൂട്ടുകറി കൂ ട്ടാൻ ഒക്കെ ആവുമ്പഴത്തേക്ക് കുട്ടാന ക്കെ ആവുമ്പഴേക്ക രാത്രിക്ക ആകുമ്പഴേ തികേയ്ത ചളിച്ചു അപ്പഴത്തേക്ക് ആഹ്
അപ്പഴതേ തണുപ്പും ചൂടും കൂടെക്കെ ആകുമ്പോഴും ഇത് തന്നെ ആഹ്
ത്ത ഇല്ലല്ല എനിക്കാണ് ഈ നൊത്തൂലിയാണ് ഇപ്പം കി കിട്ടണത് ഈ നൊത്തോലിയും ചാളയും എനിക്ക് ഇഷ്ടമല്ല ഞാൻ കഴി
ആഹ് എനിക്ക് പിന്നെ പൊതുവെ മീന് അങ്ങനെയി വല്യ ഇഷ്ടമല്ല
ആഹ് ആഹ് ആഹ് പക്ഷെ മീൻ കഴിക്കാതിരുന്നാലും പ്രശ്നമാണ്
അപ്പത്തേക്ക് മുട്ടയും അങ്ങനെ വലുതായിട്ട് ഇഷ്ടമൊന്നുമില്ല്യ അപ്പയ്തേക്ക് ആശുപത്രിയിൽ ചെന്നപ്പം ഡോക്ടർ പറഞ്ഞ് കാൽസ്യം വിറ്റാമിന ഒക്കെ കുറവായത് കൊണ്ട് മു ട്ട കഴിക്കണോന്ന് അപ്പൊ ഈ കണ്ണും അടച്ച് മൂക്കും അടച്ചാണ് മുട്ട കഴിക്കണെ അപ്പത്തേക്ക് എനിക്കി മുട്ട മീൻ അങ്ങനെയൊന്ന് വലിയ
ആഹ് ആഹ് ആഹ് അല്ല ഈ മുട്ടേരെ ഞാൻ മുട്ടേരെ വെള്ളമാത് ത്ര കഴിക്കു മഞ്ഞ കഴിക്കൂല പിന്നെ എന്തെങ്കിലും കാപ്പി ഇങ്ങനെ ഒണ്ടാക്കൂലേ അപ്പൊ ഇങ്ങന ഇപ്പൊ ഇച്ചിരി ഈ പൂയിയോ അങ്ങനെ എന്തെങ്കിലും കൊറച്ച് ദോശേടൂടെന്നു ഞാനങ്ങനെ കഴിക്കൂല അയിന്റൂടെയ കൊറച്ച് കൊറച്ചേറെ കറിയെട്ത്ത് ചെറുതായി ചെറുതായിട്ട് മുട്ടകരു കഴിക്കു അല്ലാതെ ഞാൻ തൊടൂല്ല ഉം
ആഹ് ആഹ് ആഹ് അപ്പഴത്തേക്ക് അങ്ങനെ കഴിക്കണോന്ന് പറയണ് അപ്പഴത്തേക്ക് എനിക്കീ മുട്ടേടെ സ്മെലൊന്നും അങ്ങനെ പിടി ക്കൂല അതൊരുമാതിരിത്തെ നാറ്റ അപ്പൊ എനിക്ക് വീട്ടിലൊക്കെ പറയമ്പ പറയാണ് നി മുട്ടേടെ മണം നോക്കി ഇരിക്കാതെ സാനം കഴിക്ക്
അതെ അതെ നമ്മൾ ന സ്മെല്ലക്ക നോ ഇരുന്നാലേ നമ്മള് നമ്മക്ക് ഓരൊ അസ് നമ്മളിങ്ങനെ വരും മീനു മുട്ടയൊക്ക അ അളവില് കഴിക്കണം അളവില് കൂടാനും പാടില്ല
അതെ അതെ അതെ ആഹ് ഇപ്പെന്ന എന്നാ ജോലിക്കുവെല്ലോ പോവാണ
ജോലിക്കൊന്നും പോണില്ലേ ഞാനിപ്പ പഠിച്ചെറങ്ങിയതെ ഒള്ളൂ എനിക്ക് സർട്ടിഫിക്കറ്റ് കിട്ടീല്ല സ ഞാൻ ഡേറ്റ എൻട്രി പഠിച്ചാരുന്നു
ഓഹ് ഓഹ് ഓഹ് അതെങ്ങെനെയാ സ്കോപ്പ് വല്ലോം ഒണ്ടാ
ആഹ് ടെക്നൊ പാർക്കിലൊക്കെ സ്കോപ്പൊണ്ട് ഫ്രഷ്യേഴ്സിനെക്കെ എടുക്കും
ഓഹ് ഓഹ് ഹോ അപ്പഴത്തേക്ക് അങ്ങോട്ട് അപ്പൊ അവിടെ പോവാന ഇഷ്ടം പോയി വരാൻ ദൂരൊണ്ടാ
പോയി വരാൻ ദൂരവൊണ്ട് അതോണ്ട മ എടക്ക് ഇതുപോലെ ഫ്രഷേസിനെ കമ്പനീലിങ്ങനെ എടുക്കണായിട്ട് ഞാൻ അറിഞ്ഞ അപ്പഴത്തേക്കും ആഹ് അമ്മയ്ക്ക് താല്പര്യില്ല കാര്യം എന്താന്നാ പോയി വരണപാട്
ഇയാക്ക് താല്പര്യൊണ്ടോ പോവെൻ
ആഹ് എനിക്ക് ഒരു ജോലി വേണോ ഇനി അങ്ങോ
അതെ അതെ ഇപ്പൊ ആഹ് അതെ അതെ നമ്മള് കയ്യ്ലൊര് പത്ത് ത്ത് പൈസ ഒണ്ടെങ്കി നമുക്ക് എവിടെ വേണോ പോവാം ആരടുത്തും ചോദിക്കേണ്ടി വരൂല ഇപ്പൊ നമ്മൾ അവരേം കൂടി ഇട്ട് ബുദ്ധിമുട്ടിക്കമ്പെ അവിക്കന്നെ ഒരിത് തോന്നത്തി എന്തോന്ന് ഇത്രേം പഠിച്ച് വളത്തീട്ട് ജോലിവാങ്ങി രുന്നെങ്കി എനിക്ക് കഷ്ടപ്പാടുണ്ടേരുന്നോ എന്ന്തന്നെ അവരന്നെ ചിന്തിക്ക്
അതെ അതെ ആഹ് അതെ ഒരു ജോലി വേണം സമൂഹത്തിലായാലുവെ
അതെ അതെ അതേപോലെന്നെ നമ്മള് പറ ഞ്ഞില്ലങ്കി നമ്മളെ നാട്ടുകാരന്നെ പറയും ഇത്രേം പഠി ച്ചിട്ട് ജോലിയില്ലേ ആഹ് അതുകൊണ്ട് നമ്മള് ഫസ്റ്റൊക്ക് കൊറച്ച് സാലറി ശമ്പളേ കിട്ടത്തുള്ളൂ പിന്നെ പിന്നെ അങ്ങ് കൂടി ടിപ്പോവും
ആദ്യ ഒന്നും വലിയ സം ഏഹ് ശം ഇത് വല്യ സാലറി നമ്മള് പ്ര പ്രതീക്ഷിക്കല്ല് കാര്യം നമ്മള് ചെറ്തീന്ന് തൊടങ്ങണം ഏഹ് അപ്പം ചെറുതീന്ന് തൊടങ്ങമ്പഴത്തേക്ക് നമുക്ക് വേറെ എക്സ്പീരിയൻസ് ഇല്ലല്ലോ എസ് കൂടണതന്സരിച്ച് നമക്ക് സാലറിം കൂടി വരും
പക്ഷേ ഈ ഐ ടിലൊക്കെ പോയിരുന്നെങ്കി അവര് അപ്പ്രറ്റീഷ് അപ്പ്രറ്റിഷി സുകായിട്ട് എടുക്കുവായിരുന്നു നമ്മളെ
ആഹ് ആഹ്
ആഹ് അങ്ങനെ കൊറേ പേർക്ക് ജോലി കിട്ടുന്നുണ്ട്
അഹ് അഹ്
ഗവണ്മെന്റ് ജോലിയണെ ഇവിടെ എന്റെ വീട്ട്ന്റെടുത്ത് ള്ള ഒരു ചേച്ചിക്ക്‌ ന്നാ ഇപ്പൊ ഇതേപോലെ ഐ ടി പോയി അവിടെന്ന് അപ്രന്റിഷിപ്പായിട്ട് ജോലി ഈ ജോലി ജോലിനി നാളെപ്പൊ ഇന്റർവ്യൂ അപ്പത്തേക്ക് അങ്ങനെ ഗവൺമെന്റ് ജോലി കിട്ടും അപ്പ ഇതേക്ക് നമ്മൾ അങ്ങനെകൂടെ ഒന്ന് പഠിച്ചിരുന്നെങ്കിലേ നമ്മക്ക് അങ്ങനെ കി കിട്ടിയ പിന്നെ അത് ഗവൺമെന്റ് അവിടെ സ്ഥിരമാക്കിയാലും മതിയല്ലോ
ആഹ് ആഹ് ആഹ്
ആ അങ്ങനെയെണ്ട്
എന്റെ അടുത്ത് അമ്മ പറഞ്ഞ ഇതുപോലെ ഉം ഡിഗ്രി കഴിഞ്ഞപ്പോഴേ പറഞ് പി എസ് സിക്ക് അപ്ലൈളേയാൻ ഞാൻ ഒരു ദിവസം പി എസ് സിക്ക് ഇങ്ങനെ അപ്ലൈ ചെയ്യാൻ പോയാ ഇപ്പോഴത്തേക്ക് ഫോട്ടോല് ഇങ്ങനെ മുട്ടി ഇങ്ങനെ ചെവി കണ്ടൂടാ ആ ആഹ് ചെവി കാണല്ലോ ചെവി കണ്ടുകൂടാന്ന് പറഞ് മുടി കൊണ്ട് മറയണന്ന് പറഞ്ഞ് ആ ഫോട്ടോ റിജക്ക്‌റ്റായി എടുക്കാൻ പറ്റൂലാ അയിനഷം ഒരു ദിവസം കൊണ്ടു പോയപ്പോ പിന്നെ അക്ഷയിൽ എന്തോ തൊറന്നില്ല പിന്നെ അങ്ങ് മടിച്ച് ഓരോരോ
ആഹ് പി എസ് ച്ചിന്ന് പറയുമ്പോഴത്തേക്കും നമ്മൾ അതിന്റെ പെറകെകൂടെ നടക്കണം നടക്കാതെ നമുക്കാത് കിട്ടത്തില്ല
അല്ല പി എസ് സി പഠിച്ചാ അതിന് വേണ്ടിയിരുന്ന് അത് മാത്രം പഠിച്ചാ കിട്ടും
വേണം ഒന്നാത്തെ കാര്യന്ന് വെച്ചാ തലവർക്ക് ഉണ്ടെങ്കിലേ നമുക്ക്
നമ്മുക്ക് അതെ അതെ നമുക്കിപ്പ എന്തന്നെ എന്തെങ്കിലും പഠിക്കാനായാൽ കൂടെ നമുക്ക് ആരാ ഇൻട്രസ്റ്റ് വേണം
ആഹ്
ആ എന്നിട്ട് നമ്മൾ ഒന്നില് ഒന്നന് കോൺസെൻട്രേ റ്റ്യ്ത് ഡെഡിക്കേറ്റ് ചെയ്ത് പഠിച്ചാ നമുക്കത് കിട്ടും
അതെ അതെ അപ്പഴത്തേക്ക് വണ്ടിയൊഒക്കെ ഓട്ടിക്കാറിയാമോ
വണ്ടി ലൈസൻസ് എടുത്ത് വണ്ടി ഇവിടെ ഇവിടുത്തെ ചെറിയ റോഡിലിട്ട് ഓട്ടിക്കാന്
ആഹ് പക്ഷേ അതൊക്കെ ഓട്ടിക്കണം കെ ട്ടോ അതന്ന് വെച്ചാ നമ്മള് രാവിലെ ഒര് അഞ്ച് മണി അവിടെ എങ്ങനാണെന്ന് എനക്ക് അറിഞ്ഞൂട ഈ അഞ്ച് മണി ആറ് മണി സമയത് ത്തെക്ക്‌ റോട്ടിൽ ആൾക്കാർ ഇല്ലാത്ത സമയ അഞ്ച് മണിക്ക് എണീ ണെങ്കിലും നേരം വലുതായിട്ട് വെളക്കത്തൊന്നുല്ല അപ്പഴത്തേക്ക ഒര് ആറ് ആറര ഏഴ് മണിക്ക ആകത്ത്ച്ച ഞാൻ അങ്ങനെ റോഡോട്ടം പഠിചെ ആറ് ആറര ഏഴ് മണിക്കകത്ത് വെച്ച് പോയാ പോയി ഒരു സൈഡ് പിന്നെ ഓട്ടിച്ചോണ്ട് പോയാൽ മതി അപ്പോഴത്തേക്ക് നമ്മളരു പേടി മാറും ആഹ് അങ്ങനെയൊക്കെ ഉണ്ട് അപ്പഴത്തേക്ക് അങ്ങനെയൊക്കെ ഒന്ന് നോക്കിയേ ലൈസൻസ് ഉണ്ടോ
ലൈസൻസ് എടുത്ത് കിട്ടീട്ട് ഒരു രണ്ടാഴ്ച ആവയുള്ളൂ ഉം
ആഹ് അപ്പഴത്തേക്ക് അങ്ങനെയൊക്കെ ഒന്ന് ഓട്ടിച്ച് പഠിക്കണ നല്ലതാട്ടോ അപ്പഴത്തേക്ക് നമ്മളെ ഒരു പേടിയും പോവും
ഉം ഉം ഉം എന്നും എടുത്തിങ്ങനെ ഓട്ടിക്കണമന്ന് വിചാരിക്കും
ആഹ് പിന്നെ രാവിലെയൊക്കെണീച്ച് നടക്കണം കേട്ടോ നടക്കം പോയിത്തേക്ക് നമ്മക്ക് ഈ മടി പോവും ഞാൻ രണ്ട് ദിവസം പോയി അപ്പഴെത്തേക്ക് എനിക്ക് മടി പോയി പിന്നെ പിന്നെ ഈ രാവിലെ എണീക്കുമ്പം ശരീരോക്ക കൊണ്ട് എന്ന് വെച്ചാ ഒരു വ്യെദ നേം മുട്ടൊക്കെ വേഗം തണുപഠിച്ച് അപ്പെയെത്തേക്കും ര ഒ പോവാൻ പറ്റത്തില്ല ആഹ് രണ്ടു ദിവസം പോയ പ്പോ ഒര് എനർജി പോലെയൊക്കണ്ടായിരുന്നു നമ്മളി ഈ കെടക്ക്‌ൻതോറു ആണ് നമുക്ക് മടി വരണെ
കെടക്കും തോറും നമുക്ക് ക്ഷീണായിരിക്കും നമുക്ക് ഒരു ജോലി ചെ
ഇപ്പോ ഒരിട്ത്ത് പഠിക്കാനോ ഒരു ജോലിക്കോ പോകുന്നില്ലല്ലോ അപ്പോത്തെക്ക് അതിന്റെ ഒരിതുണ്ട്
അതെ അതെ അതെ എത്രയിനാ അല്ല ഒരു കാര്യം നോക്കി എത്രയാന്നും പറഞ്ഞ് വീട്ടിൽ ഇരിക്ക്‌ന്നെ എടക്കെക്ക വെളിയിലോട്ടൊക്കെ എറങ്ങി
ആഹ് അതെ അതെ ആഹ് പിന്നെ ചായ കുടിയോക്കെ കഴിഞ്ഞോ
ചായ ച്ച ചായ കുട്ച്ചില്ല
ആണോ
ഉം ഉം തെ ഞാൻ പറഞ്ഞ് അമ്മേട്ത്ത് അമ്മ ഇന്ന് ചായ രണ്ടു ദിവസത്തേക്ക് ചായ വേണ്ടാ ആഹ് ഇത് ഉം തേയിലെ ഒന്നും കുടിച്ചില്ല ചായ വേണ്ടായിനും ഉം തൊണ്ടൽ ഇതുപോലെ ആയത് കൊണ്ട് എനിക്ക് വ്യെണ്ടാ എന്ന് ഞാൻ പറഞ്ഞ്
ആഹ് അമ്മ ജോലിക്ക് പോകുന്ന്ണ്ടോ
ആഹ് അമ്മ ജോലിക്ക് പോകുന്നുണ്ട്
ആഹ് ആഹ്
ഉം ഉം ആഹ് ശരിയല്ലേ എന്നാ ശരി